നല്ല വിശേഷം
ഉം ഞാന് എന്താ കൊഴപ്പൊന്നുല്ല സുഖായ്ട്ട് പോണ് ഞാന് തിലൊന്നും കേട്ട്ല്ല മെസ്സേജ് വോയിസ് ഒന്നും കേട്ട്ല്ല ഇ ച്ട്ടെ
ആഹ് അയ്ക്കോട്ടെ ഉം പിന്നെ ഭക്ഷണാെക്കെ കഴ്ച്ചാ കോട്ടക്കൽ
ഇല്ലല്ല കഴിച്ച് ട്ട്ല്ല കോഴിക്കോടാണ് അല്ല കോഴിക്കോടല്ലാ
കോട്ടക്കൽ
കോട്ടക്കല് ആഹ്
എല്ലാ കോഴിക്കോട്ട്ന്ന് ഇങ്ങട്ട് പോന്ന്ട്ടാണ് കോട്ടക്കൽ ഉം ഇങ്ങളോ?
ഞങ്ങള് പട്ടാമ്പി കാരക്കാട് പറയും പട്ടാമ്പി
ആഹ് ആഹ് അവിടെയാണല്ലേ ആഹ് കേട്ടിട്ടുണ്ട്
ആഹ് ആഹ്
പിന്നെ മക്കളൊക്കെ വിടെ?
പിന്നെന്താ ആഹ് രണ്ടാളുണ്ട് മൂത്തോന് ഒന്നാം ക്ലാസ്സി പഠിക്ക്‌ണു. ചെറുതിന് രണ്ടു വയസ്സ് തായ്സൊള്ളു. മൂത്ത ആൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി. ഉം ഇങ്ങക്കോ?
ഏഹ് ഇൻക്ക് രണ്ട് മക്കളാണ്. രണ്ടാൺ മക്കളാ മൂത്ത മോന് പിന്നെ പ്ലസ് ടു കഴിഞ്കാണ്ട് അയ്യേ ട്ടീൽ ഓട്ടോമൊബൈലിന്റെതിന് ചേർന്നു.
അഹ് ആഹ് ആഹ് ശരി
ലെ ഉം കോയ്സും രണ്ടും കൂടി പഠിക്കാണ്. കഹ് ഷോപ്പിലും രണ്ടും കൂടിയാ ഉം രണ്ടാമത്തെ മോന് പത്താം ക്ലാസ്സില്.
ആഹ് ആഹ് മക്കള് കൊറച്ച്ണ്ട് ഉം ഹസ്ബൻഡ് ന്തായ്യണെ? ഉം
ഹസ്ബൻഡ് ഗൾഫിലാ. ഇപ്പൊ പോയി
അതെ ശരി എവിടെ സ്ഥലത്ത് ആഹ്
ആഹ് അവള്പ്പം ഇവടെ ഒരാഴ്ച ആയിട്ടോള്ളൂ പോയിറ്റെള്ളു. ഓരോ ടെ അബുദാബി ഉം ബനിയാസില് ഇപ്പൊ ഈ യുദ്ധവുംതൊക്കെ ക്ക കടേലാണ് അവടെ കടേലാണ്. ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പ്പൊ യുദ്ധം കാര്യങ്ങളൊക്കെ കാരണ കൊറേ ദിവസം കൊറവിടെ നിക്കണ്ടി വന്നന്ന്
ആ ഇവിടെ ന്ക്ക്ണ്ട് ആ ആ ശെരി ആ ഞാന് ന്റെ ഹസ്ബന്റ് അവടെ ദുബായില് അൻലൈൻന്ന് പറഞ്ഞ സ്ഥലത്ത് അൻലൈൻ ഇതേപോലെ യുദ്ധം കാരണം പോയ രാൻ പറ്റാണ്ട് കൊറേക്കെ വെരാൻ ഒരുങ്ങി നിക്ക്ണ് രണ്ട് വർഷം ഒരു വർഷം കഴിഞ്ഞു പോയിട്ട് ർഷ് രണ്ട് വർഷം ത്ത് പോയതാണ് അയ്ന്റെ എടേല് മോളെ കാണാനൊന്നു വന്നു ഒരു ബർത്ത്ഡേ സമയത്ത് അവിട്ന്നൊരു ഇരുവൂസം നിന്ന്ട്ട് പിന്നെ പോയി പിന്നെപ്പ ഈ യുദ്ധം കാരണം ന്നേ വെരാൻ പറ്റാതങ്ങനെ നിക്കാണ്
ആഹ്
ആ് ജൂണ് മാസം വരണ്ടതാണ് പ്പൊ വെരാൻ പറ്റിറ്റില ഇനിപ്പോ അടുത്ത മാസം ആയിട്ട് വെരാ ഫസ്റ്റായിട്ട് വരണം പറയ
ആ അത് ശെരി അവടെക്കെണ് ഭയങ്കരത് ത് ള്ളതേ ഉം പിന്നെ ന്റെ ഹസ്ബന്റും ഇപ്പ ജോലില്ലായിട്ട് അവടെ അല്ലെയ് ന്നെണ് നിക്ക്ണത് അല്ലേല് അനിയന്റെട് ത്താണ് അനിയന്റെ റൂമിലാണ് ഉം ഷോപ്പിലാള്ണ്ട് ഷോപ്പ്ന്ന് ആള് പോയിട്ടില്ലേ
ആ ആ ആ എൽ ആ പോവാൻ പറ്റായ്ട്ട് ആരെങ്കിലും പോയാലേക്കാരം കേറാൻ പറ്റ് ണ്ടാവൊള്ളൂ ല്ലേ
ആഹ അങ്ങനെയാണ് അതിന്റെ കണക്ക് അങ്ങനെയാണ് അപ്പൊ ലീവ് തീർന്നും ചെയ്തുോ ആഹ അപ്പൊ അങ്ങട്ട് കയറാ കയറാതെ ഇരിക്കാനും പറ്റൂല അല്ല അപ്പത്തിനെ അവരെ ലീവ് തീർന്ന് ആഹഹാ ആറുമാസം ആവൂലേ ആറു മാസത്തിന് മുന്ന അവിടെ ചെല്ലണ്ടേ ഉ
ഉം ഉം പിന്നെ എന്തൊക്കെ നിങ്ങള്ൾ വേറെ എന്തെലും ചെയ്തരുന്നോ
ഇല്ല ഒന്നുമില്ല ഈ എന്തലും ഇങ്ങനെ പോണ് നമ്മക്ക് എന്തെങ്കിലും
വേറെ പഠിച്ചേവങ്ങളൊക്കെ
ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിക്കണ്
ആഹ ശ പിന്ന ഒന്നും നോക്കില്ലേ പഠ
ഇല്ല പിന്നെ പഠിക്കാൻ തൊന്നും നോക്കി പിന്നെപ്പോ അന്ന് പ്ല പ്ലസ് റ്റു കഴിഞ്ഞക്ക് കല്യാണം കഴിഞ്ഞു ഉ പിന്നെ പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു അതോടുകൂടി പ്ലസ് ടു പാസ് ആായക്കെ ചെയഴതിന്ന് അതോ കൂടി പഠിപ്പ് നിർത്തി ഉ പിന്നൊ ഒന്നിനും വെട്ടില്ല പിന്നെപ്പന്തഞ്ഞാ ഓരിവിട പയ തലമുറയും ഇതൊക്കെല്ലേ
ആഹ് ആഹ വിീടാനത്തിരി തരക്കാണ്
പടവനം
ഇ ആ ഇപ്പ ആ വയസ്സ എന്നും വയസ്സ പ്രായമൊന്നും ഇപ്പൊ ഒരു പ്രശ്നല്ല ആര എവിടെ ഉ എവിടെ വേണ എന്താണെങ്കിലും പഠിക്കാം
ഉം പഠിക്കും ചെയ്യാം എവിടെ വേണമെങ്കിലും പോയി എല്ലാം ചെയ്യാലപ്പൊ ഒന്ന് നമുക്ക് ഓൺലൈൻ ആായിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ ഉണ്ടല്ലോ
ഉം എല്ലാ തരത്തിലും ഇപ്പൊ വർക്ക് ചെയ്യ ഉ വീട്ടിൽന്നുള്ളൊരു സപ്പോർട്ട് കട്ട
അത്രേ ഉള്ളൂ വീട്ടിൽന്ന് നമ്മളെ സപ്പോ എന്തിനും വീട്ടിൽന്നുള്ളരു സപ്പോർട്ട് വേണല്ലോ ഉം കുടുംബജീവിതത്തിൽ പിന്നെ നമ്മുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ
ആ ഒറ്റക്കാണെങ്കി എങ്ങനെലൊക്കെ നോക്കായിരുന്നു സ്വന്തം വീട്ടിൽന്നൊക്കെ അങ്ങനെ ചോദിച്ചു നമന്ന് വിടിച്ചു പോയി് അങ്ങനെ പറ്റൂലല്ലേ എല്ലാരും നോക്കിട്ട് വേണം ഞമ്മക്ക് ജീവിക്കാൻ
ആഹ ഞാൻ പിന്നെ കൊറ കൊറെ ആയല് പിന്നെ ഉണ്ട് ഒറ്റക്ക ആ മക്കളൊക്കെ പിന്നെ അതിനോടുള്ളതൊക്കെണ്ട് പോയി ഇപ്പൊ മക്കളൊക്കെ എലപ്പാടി എനിക്കണേങ്കിലൊക്കെ സുഖമുള്ള പ്രായായിരുന്നു മക്കളൊക്കെ മേത്തന്നൊക്കെ വേറിട്ട സമയ ആയിരുന്നു
ആ് കുറച്ചൊക്കെ പോന്നാല് പിന്നെ അങ്ങനെയൊക്കെ പോണവരൊക്കെ ഉണ്ട് ഇപ്പോഴുമൊക്കെ എത്രയ പ്രായം
ഏ പോണവരുണ്ട് താല്പര്യം ഉണ്ടെങ്കി നമ്മുക്ക് പറഞ്ഞു ഞാൻ പന്നാള് ഈ ഹോസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന ഒക്കൊയി പഠിക്കുന്നുണ്ടല്ലോ കോഴ്സുകള്
ആഹ് ആഹ ആഹ് ശരി ഉം
ആഹ അതൊക്കെ എല്ലാർക്കും പഠിക്കാലോ പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ
ആഹ കൊഴ്‌സകളൊക്കെ
ആ പ്ലസ് കഴിഞ്ഞു എന്ത്ചെയും നിക്കാ കഴിഞ്ഞു അത് കഴിഞ്ഞ ഒരു വർഷം ഗ്യാപ് ഉണ്ടായിരുന്നു അതിനെന്തേലും പഠിക്ക പിന്നെ അവിടെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല ഹസ്ബൻന്റെ വീട്ടുകാര് ആ നിക്ക കഴിഞ്ഞ പിന്നെ മേടിക്കണ്ടോ ഉറപ്പിച്ചിട്ടക്ക പിന്നെ അവിടന്ന് വേണ്ടാ പറഞ്ഞു അങ്ങനെ നിന്നു പിന്നെ ഇപ്പോ കല്യാണം കഴിന്ന് മോനായ ഓൻ ഒരു മൂന്ന നാല് വയസായതിന്റെ ശേഷം ഈ പറയ പോല ആ ഗോതയിൽ ഞാൻ ഹോസ്പിറ്റല ശേഷം കോഴ്സ് പഠിച്ചു മൂന്ന് മാസത്തെ കോഴ്സ് പഠിച്ചു അവിടുന്ന് ഇന്റേൺഷിപ്പ് പിന്നെ നമ്മൾ പുറത്ത പോയി ചെയ്യണം വർക്ക് ചെയ്യണം മൂന്ന് മാസത്തെ ട്രെയിനി അത് ഒരുപാട് ലോങ് ആയിരുന്നു കാണിച്ചിരുന്നു വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെയൊക്കെ ഒരു ജില്ലയിലാണ് കാണിച്ചു തരുന്നത് ഉം
ആഹ
എന്ത്‌ ആ ഗൾഫിന്നു വന്നു രണ്ടാമത്തെ മോൻ നമ്മൾ പ്രഗ്നന്റ് ആായി റസ്റ്റാ യിരുന്നു പിന്നെ വ അവസ്ഥായിട്ടാരുന്നു പിന്നെ പ്രഗ്നന്റ് ആയി പിന്നെ മോള അപ്പൊ ആ ടോപ്പിങ് അങ്ങനെ അന്ന ഒന്ന് ചെയ്തിട്ട എന്നാലും പോ കോട്ടേന്ന്ങ്ങ ഒന്നും നോക്കില്ല അത് കഴിഞ്ഞ് പിന്ന ഓ ഓൺ ലൈനായിട്ട് എന്തെലിലൊക്കെ ചെയ്യാ ങ്ങന ആ മോളെ പ്രസവിച്ച് കിടക്ക
അതന്നെയാണ് ഞമ്മള അങ്ങനത്തൊക്കെ പഠിച്ചു കഴിഞ്ഞ അങ്ങനത്തൊക്കെ പഠിച്ച കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് ഈ ഇതിനൊക്കെ പൊറത്തക്ക് പോണേ
ആ അനെ എന്ത് നമുക്ക് പോലും അടുത്തൊക്കെ കിട്ട
കിട്ടണം
പുറത്ത നടക്ക കൊള്ളെ
അതെ അതെ ഇപ്പൊ പിന്നെ അങ്ങനെത്തെ
ഓഓരോ മേത്തന്നൊന്നന്ന് വേറൊൻ പറ്റില്ലണ്ട് ടീച്ചർ ടീച്ചർ ഭാഗം എന്തെങ്കിലും ക്കെ നോക്കണണ്ടായിരുന്നു ടീച്ചറായിട്ട് പോവേ മോന്റെ സ്കൂളിൽ തന്നെ ചെന്ന
അതന്നെ ഇന്നപ്പോ എന്തെങ്കിലും ഒന്നില്ലാതെ നമ്മളെ കൊണ്ട് പറ്റൂല ഒക്കകൂ കൂടി നടക്കൂല പണ്ടത്തെ മാതിരിയല്ലല്ല നമുക്ക് എന്തെല്ലാം ഒരു പക്ഷെ ഒക്കെ ഈ ഒരു ഹസ്ബൻഡുമാര് ഈ ഒരു ഗ്യസ് കിട്ടീട്ട് വേണ്ടേ
കട്ട അതല്ലാം ഇപ്പത്തെ ബുദ്ധിമുട്ട് ഒരുര് ഉം കിട്ടാൻട്ടോതായിട്ടല്ല നമ്മക്ക് നമ്മള് നടക്കണില്ല
ആ നടക്കൂല കിട്ടാഞ്ഞിട്ടല്ല അവര് തരാനുള്ള മാക്സിമം തരണിണ്ട്
ആ നമ്മുക്ക് അതായിട്ട് ചെല ഇന്നത്തെ കാലത്ത് അതായിട്ട ഒന്നും ആവൂലേ ഇപ്പൊ രണ്ടു പേർക്കും വരുമാനം ഇല്ലാതെ പോവൂല അങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാണ്
അതെ
ഒരു പറ്റണതൊക്കെ നോക്കട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രോഡക്റ്റ് മാർക്കറ്റ ഉണ്ടല്ലോ അങ്ങനെ സെല് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ടെ അങ്ങനെ ഒരു ഇത് വർക്കിൽ കൂടി മുപ്പതിന ആയിരം കൊടുത്ത് ഭര മോതിരവും കുട്ടിയുടെ വളയൊക്കെ ഉറ്റ് അതിൽ കറി കയറിയ പ്രോഡക്റ്റ് കെജ ഒരു പ്രൊഡക്ടിന് മുവ്വായിരതൊർന്നൂർ രൂപേണ്. സെയിത് കിട്ടണെങ്കി ഈ വെല കൊടുത്തിട്ട് ഒരാളൊരു സാനം മേടിക്കൂല. കൊറേ ചെയ്തോ. രണ്ടു മാസം മൂന്ന് മാസൊക്കെ ചെയ്തോക്കി പക്ഷെ ഒരു കാര്യോല്ല ഒരാളും അയ്ല് കേറണന്നുണ്ടെങ്കി മുപ്പതെട്ട് ഏഴായിരം മൊർ മൊടക്കീറ്റ് പന്ത്രണ്ടെണ്ണം എടുക്കണം.
ആ അതെ അത്ര വെലണ്ടീ ഈ പ്രോഡക്റ്റ് വർക്കാളൊക്കെ അങ്ങൻതന്നെയ അത്രയും വല്ല്യേ
ഇത് അത്രേം ഗുണുള്ള കാർണാണ്. ആ അത്രേം ഗുണൊള്ള നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതാരനാണ് ഇത്രയും വെല പക്ഷെ അത് മനസിലാക്കൂല്ല. സത്യം മനസ്സിലാക്കിയോര് അത് മാറിയോര് മാത്രൊള്ളു കേറാ അല്ലാതോര്ക് ഇത് കേട്ടായി ഇത്രയും വെല കൊടുത്ത്ട്ട് ആരും വേടിക്കൂല പിന്ന അങ്ങനൊന്നും മേടിക്കൂല. ആള് കേറീട്ടുല്ല പിന്നെ പ്രൊഡക്ട് സെല്ലെയ്യാനും പറ്റീല്ല അങ്ങനെ ഇര്ന്ന് അത് പോയി. ആ പിന്നെ ആ കാശ് പോയി. മുപ്പയ്നായിരം അങ്ങനെ പോയി ഈ കോഴ്സെട്ത്ത് അതങ്ങനെ പോയി അപ്പന്റെ മാപ്പ്ള പിന്നെ ഇനി ജോന്ന്ൽകും എറങ്ങി തിരിക്കര്ത് എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടൂല ഇജോ ന്നും മുഴുവനാക്കൂലർന്ന് സപ്പോർട്ട്ല്ലായ്ട്ടന്നെ ഞാനൊന്നും മുഴുവനാക്കയ്ട്ട് ഒന്നും എത്തി പിടിക്കൂല ഒക്കെ അവിടെ പാതിട്ട്ട്ട് പോരും അതങ്ങനെ ഉം ഇപ്പൊ വേറൊന്നിലും ചേർന്നിട്ട്ണ്ട് ണ്ടാകറ്ല്ല ഇപ്പൊരു മാസം ആവണൊള്ളു ഉം.
അയ്ശ്.
ഇപ്പൊ കോയി എന്താ കോള് കട്ടെയ്യാണ് നെസ്റ്റ് കോളി വിളിക്കണം.
ഓക്കെ ശെരിട്ടന്നാല് വിളിക്കാ.
ആ ആ ആ ശെരി.
ന്നാ ശെരി.